ഹലോ കേക്കാലല്ലേ കഴിച്ചായിരു ന്നോ
ആ കഴിച്ചത് കപ്പയും മീന ഉണ്ടായിരുന്നു അത് കഴിച്ചു ഷോറ ഇില്ല ആ
മറ്റേ തേങ്ങ അരച്ചാണോ മീൻ കറി വഴിക്കുന്നതാ
അല്ലല്ല ഇവിടെ മുളക്ക കേറിയാണ് ഇല്ലല്ല ഇവിടെ മുളക് കേയറിയാ സ്പെഷ്യല് പ മുളക്കറിയോ ഇവിടത്തെ സ്പെഷ്യല് സൂപ്പറാ മീൻ കറി വെക്കുന്നത്
എനി നമ്മുടെ നാട്ടിലേ തേങ്ങ എനിക്കതാ ഭയങ്കര ഇഷ്ടം കപ്പൽ കൊടുത്ത് കഴിക്കാൻ എന്റെ അമ്മ ഇന്നലെ എന്റെ അമ്മ ഇന്നലെ വിളിച്ചിട്ട് ാ എന്താമ്മ കഴിക്കാാന് ത് മീൻ പൊരിച്ചതുണ്ട് കറി വെച്ചതുണ്ട് പിന്നെ കപ്പുണ്ട് അത് വറവുണ്ട് അത ഇതുണ്ട് ഇല്ലാ നിന്നിട്ട് കൊണ്ടുവന്ന് തൊറന്ന് കാ കാണിക്കും അവര് മനുഷ്യൻ ഇവിടെ നേരത്തെ വെള്ളം എറങ്ങാണ്ട് കെടക്കുവാര്ന്ന്
ആഹ് ആ അല്ല അപ്പം ഇപ്പം ജോലി ക്കാരാ അമ്മായിയമ്മ ചെയ്തു തരുവോ അതോ
ഇല്ല എൻ്റെ എനിക്ക് ഫുഡ് എല്ലാം ഹസ്ബൻൻ്റാ ആക്കി തരല്
അല്ല അമ്മായിനെ നോക്കൂല
ആഹ് അവ ന നമ്മള് തമ്മിലുള്ള അതായത് ഈ ആ ഫുഡ് ടേസ്റ്റ് തമ്മില് ഒരുപാട് വിത്യാസം ഉണ്ടേ അതായത് നമ്മളെ നാട്ടിലെ രീതികള് ഇവിടെ ത്ത രീതികളും തമ്മില് ഒരേ ത്തെ ഒരുപാട് ഏ ദൂരവൊണ്ട് എന്റെ നാട്ടീന്ന് ഇവിടെന്ന് ഞാൻ രാവിലെ ട്രെയിൻ കേറിയാ വൈകുന്നേരത്തെ എന്റെ വീട്ടിൽ എത്തത്തൊള്ളൂ അത്രയും ദൂരത്ത അത്രയും ദൂരത്താ അപ്പൊ അതുപോലെ തന്നെ അപ്പ അത്രയും ദൂരം ആവുമ്പോ നോക്കി ഒന്നി അപ്പത്തന്നെ മനസ്സിലാക്കിക്കോ തെക്കും മലബാറുവാ അപ്പൊ അഹ് ആ തമിളിൽ ഈ രുചി വിത്യാസങ്ങൾ ഒരുപാട് കൂടുതലാ നമ്മളവിടെ തേങ്ങ അരച്ച മീൻകറിയാന്നെങ്കി ഇവിടെയൊക്കെ മൊളകിട്ട മീൻകറി എനിക്കത് പറ്റത്തില്ലന്നെ
ആഹ് ഞ അപ്പൊ ഞങ്ങടെ എറിയ എവിടോ അതാണ് മുളക് മുളക് സ്പെഷ്യല് ഞങ്ങടെ ഏറിയ മൊളകിട്ട് എനിക്ക് ഈ മീന്റെ കൂ ഇന്ന് വരെ ഞാൻ കപ്പേടെ കൂടെ മറ്റേ കറി ഇപ്പം പറഞ്ഞില്ലേ തേങ്ങ അരച്ച അത് ഞാൻ കഴിച്ചിട്ടില്ല കപ്പേടെ കൂടെ അയ്യോ എനിക്കത് കേക്കുമ്പം തന്നെ എന്തോ പോലെ ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ മറ്റേ ചോറിന്റൂടെ ഞാൻ കഴിച്ചി ത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മള് ഫ്രണ്ട്സിൻ്റൊക്കെ വീട്ടി പോവുമ്പോ അവിടെ ഉണ്ടാക്കും ഇങ്ങനെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒണ്ടല്ലോ എന്തെങ്കിലും എങ്ങനെ കേറി താമസം ക്കെ അതിനൊക്കെ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് വീട്ടിൽ അങ്ങനെ ഉണ്ടാ
ആ അല്ലേ ആണോ എനിക്ക് പക്ഷെ എനിക്ക് പക്ഷെ എനിക്ക് അസ പ്റ്റെയ്യാൻ പറ്റത്തില്ല മീനിന്റെ ഉടുത്ത് ഉള്ളി ഇടുന്നെ എനിക്ക് ഒരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏതാ എന്റെ എത്തിക്സിനെ ബാധിക്കുന്ന കാര്യ എനിക്ക് അസപ്റ്റ് ആഹ് എന്നാ മീനിന്റെ ഉടുത്ത് സവാളായി ഇടുന്ന ഒരു ഏർപ്പാട് ഇവിടെയൊക്കെ ഉണ്ട്
ആ അതിടത്തില്ല ഇവിടെ ഉള്ളിയിടത്തില്ല മറ്റേ അരച്ച ചേർക്ക ചെയ്യുന്നേ കട്ടിക്ക് കെട അല്ല സവാളയല്ല നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചി
ആ അതെ അതന്നാ എനിക്ക് പ റ്റത്തില്ല ഞാൻ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണ പൊരിച്ച മീന കറിവെച്ച മീന്നതോന്ന് എന്നെ കൊണ്ട് പറ്റ പില്ല അത്
ഈ കണ്ടിട്ടില്ല ഈ മറ്റേ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും അങ്ങനത്തെ
ആ ആഹ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത ആഹ
റെഡ് കളർ ഈ ചോര കളർ മീ
ആഹ എനിക്കത് ഭയങ്കര ഇഷ്ടവാ അങ്ങനത്തെ മീൻകറിയൊക്കെ ആ എനിക്ക് ഞാൻ പറയ ട്ടെ എനിക്ക് വല്ലപ്പോഴും കഴിക്കണെൽ വിരോധമില്ല വല്ലപ്പോലും നമ്മള് പുതിയ രുചികള് കഴിക്കണം അതറിയണം ഏ പക്ഷെ അത് നമ്മൾ സ്ഥിരമാക്കുമ്പോ പറ്റ നമക്ക് ഞാനിപ്പ കഴിച്ചു വന്ന ഒരു രീതി അതാ എന്ന വച്ചാൽ തേങ്ങ അരച്ച മീൻകറി അങ്ങനെ എന്റെ എനിക്കൊ അങ്ങനെ അങ്ങനെ കഴിച്ചു വന്നത കൊണ്ട് എനിക്കതേ പറ്റത്തുള്ളൂ പക്ഷെ എനിക്കത് വയ്ക്കാനും ആവുന്നില്ല എന്തെയ്യാൻ എന്ത് വെച്ചാലും മ ത മാ ത്രം വെക്കാൻ സെറ്റ് ആവുന്നില്ല അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടില് പോയപ്പോ ഭയങ്കര ഒരു എന്താ ഒരു വല്ലാത്തൊ ഒരു എക്സൈറ്റ്മെന്റ് വീട്ടിൽ ചെന്ന ഞൻ ഇവിടുന്ന് പോകുമ്പോഴേ പറയും എനിക്ക് മീൻകറി വേണം ചക്കക്കൂട്ടൻ വേണം അത് വേണം ഇത് വേണം അവിയൽ വേണം സാമ്പാർ വേണം ഇതല്ലാം വച്ച ആ ഇവിടെയാണെങ്കി ഞാൻ ഹസ്ബൻഡ് അടുത്തതായ ബിരിയാണി മന്തി ആർത് ഷവർമ്മ മറ്റത് മറിച്ചത് ഇതൊക്കെയാ പറയായും പക്ഷെ എനിക്ക് അവിടെ ചെന്ന തനി നാട രീതിയിൽ കഴിക്കാനാ ഇഷ്ടം വേ എങ്കി ഫുഡ് വെളിൽന്ന് ഫുഡ് ഇറങ്ങത്തേ ഇല്ല ഞാൻ വീട്ടീന്ന് തന്നെ ഫുൾ ടൈം ഞാൻ വേണെങ്കിൽ മൂന്നു നേരം ചോറ കറികൾ കഴിക്കും അങ്ങനെയ
ആഹ
ഇവിടെ എനിക്ക് ഭയങ്കര ഡിമാൻഡ ഇവിടെ ഞാൻ പറയു എനിക്ക് രാത്രി കാപ്പി രാവിലെ കാപ്പി ഉച്ചക്ക് ചോറ് ഇങ്ങനെങ്ങാ കഴിക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ രാത്രിയോക്കെ കാപ്പി ആക്കി കഴിക്കല് ണ്ട് ഇപ്പോ കുഞ്ഞുള്ളോണ്ട എനിക്ക് ഫുഡ് രാവിലെ ആക്കി തരുന്നുണ്ടെ ഞാൻ ഇവന്റെ അടുത്തൊന്ന് മാറിക്കഴിഞ്ഞ ഇവൻ ഉരുന്ത്‌ ഇരട്ടി ഇനി താഴെ വരും
ആഹ പിന്നെ േ ദണ്ട്ദഒരു സംഭവം വേന്ന ഒരു വാർത്ത കണ്ട ഇന്ന് കെ എസ് ആർടി സി എങ്ങാണ്ട് പോ പോവായിരുന്നേ റോട്ടി കൂടെ അപ്പൊ ഒരു കുഞ്ഞ് കുഞ്ഞിനെ ആരാണ്ട് റോട്ടി വിട്ടിട്ട് പോയി ഇവര് നിർത്തിയാ കുഞ്ഞിനെ കണ്ട്കൊണ്ടേ റോട്ട് ട്ടില് അ എന്നോ വീട്ടുകാരൊക്ക്യാന്നാർക്കറിയാം റൂട്ടില് നല്ലോരു കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞ് മുട്ട എഴന്ന കുഞ്ഞാ അതിനെപ്പ അതെ കൊച്ചിന്റെ നോട്ട
ആഹ അല്ലേ
മ്മ പേടിയാവന്ന്
സത്യം അല്ല ഞാൻ ഏഹ്
ആരെ ങ്ങനെ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയ ത്തില്ല ഓരോ സംഭവങ്ങള് കേൾക്കുമ്പഴേ
പക്ഷെ ഞാൻ പറയട് ട്ടോ ഞാൻ പറയാട്ടോ കൊറെയൊക്കെ ഇപ്പം ഹ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയാകുമ്പഴത്തേക്ക് അത്രയും നാള് കിട്ടാണ്ട് ര്ന്ന പരിഗണന പെട്ടെന്ന് കുഞ്ഞിലോട്ട് പോകുമ്പഴേ ആർക്കായാലും ഒരു പെട്ടെന്ന് ഡി പ്രശം വരും അത് വേറൊരു കാര്യം അത് മനസ്സിലാക്കി വീ ട്ടര് കൂടെ നിക്കത്തൂല്ല അപ്പൊ കൊറ ആവുമ്പോ ഇവർക്ക്ന്നെ ഒരു മടുപ്പ ആർക്ക് വേണ്ടിയിട്ടാ ജീവിക്കുന്നേ എനിക്ക് കിട്ടേണ്ടി എനിക്കൊരു സ്നേഹുല്ല പരിഗണന ഇല്ല എന്നൊക്കെ തോന്നി ട്ട് ചെല ആള് കടുംകൈ ചെയ്യുന്ന അത് ഞാ ഒരി ക്കലും അനുകൂലിക്കല്ല പക്ഷെ കുറെക്കെ വെ കുട്ടുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് അങ്ങനെ അവരായിട്ടൊവസരം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നത് പിന്നെ ഒരുത്തി ഇത് പോലെ ഇപ്പ കഴിഞ്ഞ പോലെത്തെ കുറെ അമ്മമാരും ഒന്ന് കണ്ടില്ലാ കേട്ടില്ലാ എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് മുമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരോന്ന് വാർത്തള് കേൾക്കുമ്പ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും തോന്നത്തില്ലേ ആ ഇപ്പോഴത്തേ പോലത്തെൊരു വാർത്ത ഇതൊക്കെ പ്പൊര് ഇപ്പ ഇതൊക്കെ ഇപ്പ സർവ്വസാധാരണായിട്ട് നടക്കണല്ലേ ഒരുപാട് ഇങ്ങനെ ഇ ഇപ്പം എനിക്കൊന്ന ഒരു വർഷത്തെ എത്ര കുട്ടികളെ ഇങ്ങനെ ഒരു ഒരുഎന്തോ ഒരു മന ഒരു എന്താ ഒരു ക കുറച്ച ഒരു ഒരു പശ്ചാത്താാവം ഇല്ലാണ്ട് ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നെന്ന് വിചാരിക്ക പക്ഷെ എനിക്ക് ഇപ്പോ ഇപ്പോ ഇങ്ങനെയൊക്കെ കേ ക്കുമ്പോ ഉള്ളിലൊരു വിങ്ങല നെഞ്ചിലൊക്കെ ഒരു വല്ലാണ്ട് വേദനയും എന്തോ പോലെ എനിക്ക് അപ്പ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിന്റെ മുഖം എനിക്ക് ഓർമ്മ വരല് എനിക്ക് എന്തോ പോലെ തോന്നും സത്യം അപ്പോ എന്റെ അപ്പ ഞാൻ എന്റെ അമ്മയൊക്കൊ എന്തോരം ഫീൽ ചെയ്തുണ്ട് ടാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പ ഇതിനാ എന്ത് ഇങ്ങനെ അവരായി അവരെ പാടായി നിങ്ങള് നിങ്ങളെ പാടു നോക്ക് കൊച്ചിനെ നോക്കാൻ അറിയത്തില്ലെങ്കി ഇവരൊന്നും ഒന്നിനും നിക്കരുതായിരുന്നു എല്ലാം ആക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുതിന്ന നിങ്ങളെന്തിനാ അതൊക്കെ ഫീൽ ചെയ്യുന്നേ അവരൊക്കെ അവർക്കൊക്കെ ഇനി കിട്ടാൻ കിടക്ക്ന്നേ ഒള്ള് എന്നൊക്കെ പറയട്ട് അമ്മേനെ വഴക്ക് പറയും പക്ഷെ എനിക്കിപ്പ മനസിലാവ്ണ്ട് അവരെ എന്തുകൊണ്ടാ അവർക്കത് അപ്പഴ്ത്തേക്ക് നിന്നെ എന്റനിയത്തിനെ ഒക്കെ പ്രസവിച്ചതല്ലേ അപ്പോ അവർക്ക് പെട്ടെന്ന് നമ്മളെ ചെറുപ്പത്തിൽ അവര് നമ്മളെ എങ്ങനെയാണ് അമ്മ നോക്കിയത് എന്നൊക്കെ ഉള്ളൊരു ഇത്‌ വെരും അത് വെച്ചിട്ട് ഇവര് കംമ്പയർ ചെയ്യും അതാ അമ്മക്ക് ഇത്രേം ഫീൽ ആവുന്നേ മനസ്സിലായില്ലേ നമ്മ പൊന്നെ പുത്ത എന്നൊക്കെ പറഞ്ഞെടുത്ത് നട ക്ക്ണല്ലേ എന്നാൽ ആ കുട്ടികൾക്ക് ആ ഒരു ആ ഒരു പരിഗണന പോലും അവര് അവർ റ്റേ അമ്മമാരിന്ന് കിട്ടണില്ലോ എന്ന് ആലോചിട്ട് വിഷമമാ അമ്മക്ക് ആഹ് ഇനി ചെല ചെലടുത്തുണ്ടല്ലോ ഞാൻ കണ്ടി എന്റെ കൊച്ചു കു ട്ടിയ ഇങ്ങനെ നടന്ന തുടങ്ങുന്ന പ്രായം ഈ അമ്മമാര് ഒരു ശ്രദ്ധയിലാ ന്ത് ആ ഇപ്പം ആഹ് ചെലര് ഇപ്പം ആഹ് ഒരു വയസ്സ് ഡിഫറൻസില ക്ക്യ ആ ആഹ് എളയത് മൂത്തതൊക്കെ വരുന്നതെങ്കിലേ അവര് എള ഏറ്റോം കൂടുതൽ കെയർ ചെയ്യ അപ്പോ ഈ മൂത്തത്തിന് ഇപ്പം മിക്കവാറും എളയതിന് ഒരു വയസാണെങ്കി മൂത്തആൾക്ക് രണ്ടു വയസ്സൊക്കെ നടന്ന് തുടങ്ങണ പ്രായമല്ലേ ഇവര് ശ്രദ്ധിക്കത്തേ ഇല്ല ഇവരിങ്ങനെ ഈ എളേ മൂത്ത കൂട്ടിയൊണ്ടല്ലോ ഇങ്ങനെ ചുറ്റുമക്കെ നോക്കിയിട്ട് ആൾക്കാരെയൊക്കെ നോക്കുന്നോണ്ട് ആഹ് ആഹ് അമ്മയാണെങ്കി ഒന്നും അതിന്റെ കയ്യില് പോലും പിടിക്കാതെ ഇങ്ങനെ ഫ്രണ്ടേ പോവാ ഇത് പിറകെ ഇങ്ങനെ അല്ലെങ്കി അ അല്ലെങ്കി അല്ലെങ്കിൽ ഇതിന്റെ പെറകെ പോവാം അമ്മേടെ പെറകെ അതൊക്കെ എന്ത് ഇത് ഒരു കെയറിങ് ഇല്ല അ ഇതൊക്ക എന്ത് ക്രൂരതയാ ആഹ്
അതെ അതെ ഇപ്പൊ അങ്ങനെയാണല്ലോ അവർക്ക് സമയമില്ലല്ലോ ആർ ക്കും മക്കളെ നോക്കാനൊന്നും ഇപ്പോ സമയില്ല നല്ല അല്ലെ പിന്നെ ഒരു മൂന്ന് വയസെങ്കിലും ഗ്യാപ്പ് വരണം പിള്ളേർ തമ്മിലേ അപ്പം ചേട്ടാ ന്മാരൊക്കെയാണ് ചേട്ടന്മാരോ അനിയമ്മ ആഹ് ചേച്ചി മാരോ ആണെ നോക്കിക്കോളും ഇച്ചിരി പിള്ളേർക്കൊരു പക്വത വന്നാലാ
ഏഹ് ഐ അല്ല ഞാൻ പറയുന്നെ എന്തായാലും ആ ആ അഞ്ചു വയസെങ്കില ഇങ്ങനെ പോണം കാര്യന്ന് വെച്ചേ ഇപ്പൊ മൂന്ന് വയസൽാവകുമ്പോ നമ്മള് പാ കുട്ടികണ്ട് അവർക്ക് അത്രയും കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തോണ്ടിരിക്കുവല്ലേ അപ്പൊ പെട്ട രണ്ടാമതൊരാൾ വ ഈ കെയറിങ് പങ്കിട്ട് പോകുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റീന്ന് വരത്തില്ല അല്ലെങ്കിൽ ആദ്യമേ ഇങ്ങനെ നമ്മ നമ്മളെ വയറ് വീർത്ത വരുമ്പോൾ അവരെന്തായാലും നോക്കും എന്താ വയർ വീർത്തു വരുന്നേ അമ്മയ്ക്ക് അപ്പഴേ പറഞ്ഞു കൊടുക്കുക കുഞ്ഞാവേന കുഞ്ഞാവേനെ നോക്കിക്ക കൊടുക്കുക എന്നെല്ലാം പറഞ്ഞഞ് എല്ല പറഞ്ഞ കൊടുക്കുക എന്നാൽ അവർക്ക് ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞഞ് വെളിയിൽ വരുമ്പോഴത്തേക്കും അവർക്ക് കിട്ടിക്കൊണ്ട് വരുന്ന പരിഗണനയില്ലേ അത്രയും ദിവസം അമ്മ അവരെ അത്രയും കെയർ ചെയ്ത് ഉറക്കിക്കൊണ്ടിരുന്നില്ലേ ഇപ്പൊ തൊട്ട് ഇളെ കുഞ്ഞാവേന ഉറക്കുന്നുണ്ടല്ലോ എന്നെ എന്താ അമ്മ ഉറക്കാ മെ ഇങ്ങനെയൊക്കെയ ഉള്ള ചിന്തകള് കുഞ്ഞി കുഞ്ഞി മനസ്സല്ലേ അവർക്കൊന്നും ചിന്തിക്കാനും അറിയാനുള്ള പ്രായയിട്ടില്ലല്ലോ അങ്ങനെയല്ല അവര് ചിന്തിക്കും ഏ ആ അപ്പൊ അങ്ങനെയൊക്കെ ഇടെ എന്തോ
അത് സത്യവാ
ആ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ആ അപ്പൊ അവർക്ക് ഒന്നും അറിതില്ല തെ റ്റേതാ ശരിയഏതാ ഒന്നും പറരത്തില്ല ചിലപ്പോ കുഞ്ഞു മക്കളല്ലേ അവര് വേദനിപ്പിക്കും നീ വന്നോൊണ്ടാ എനിക്ക് എൻന്റെറെ അമ്മയുടെ കെയറിങ് കിട്ടാത്ത എന്നക്കെ വിചാരിച്ചിട്ട് ഈ ചെറുതിനെ വേദനിപ്പിക്കും അപ്പൊ അതിന അതിനെന്തറിയാം അതിന് വേദനിച്ചാൽ കരയാൻ മാത്രമേ അതിനറിയത്തുള്ളൂ അങ്ങനെയൊക്കെ അപ്പം കൊറൊക്കെ ഇവര് ഇങ്ങനെ ചിന്തിക്കണം നല്ല പ്ലാനിങ് ചെയ്ത് വേണം എല്ലാം പ്ലാനിങ് ആയിരിക്കണം മറ്റേ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് കാര്യങ്ങൾ നടത്ത വളർത്തുമ്പോൾ ഇങ്ങനെയൊക്ക ഓരോ പ്രശ്നങ്ങളും വരല്ലേ മറ്റേ ഉ ചെറുതിലേ നമ്മത് ചെറുതിലേ നമുക്ക് ട്രോ കിട്ടുന്ന ട്രോമയൊന്നും ജീത ജീവിതലത്തി ഒരിക്കലും പോവില്ലന്നോ
അത് ശെരിയാ ആ എടാ ഞാൻ വിള
ആഹ ശരി ആ ശരി